ആഹ് ഹലോ
ആഹ്
എന്തേ ആഹ് കേക്കാം കേക്കാം
ആഹ് എന്താ ഫുഡ് സ്പെഷ്യലൊക്കെ എന്താ ഇന്ന് ഉച്ചക്ക്
ഉച്ചത്തേക്ക് ഇന്ന് ഏ സ്പെഷ്യലൊന്നും ഇല്ല നമു മീനൊന്നും കിട്ടിയില്ലാരുന്നു അപ്പം മുരിങ്ങക്കയിട്ടിട്ട് കറി വെച്ചു മുരിങ്ങക്കയും മാങ്ങയും കൂടി ഇട്ട് തേങ്ങ അരച്ച് കറി വെച്ചു തോരനും ആക്കി ഒണക്കമീന് ഉണ്ടായിരുന്നു
ആഹ് ആഹ്
ഉം മീൻ ഇപ്പ ഈ കാലാവസ്ഥ മോശമായത് കൊണ്ടേ വള്ളവും ബോട്ടും ഒന്നും പോകുന്നില്ല അച്ഛമ്മാരൊ
ആഹ മീന് അതെ മീന് അവിടെയൊക്കെ മീന് റേറ്റ് കൂടുതലാണോ
ഇല്ല നമ്മള് പൈസക്ക് വാങ്ങിക്കാറില്ല മീൻ നമുക്കിവിടെ ഞങ്ങടെ കടലിന്റെ കടലിന്റെ കടൽ പ്രദേ അല്ലെ തീരപ്രദേശ അല്ലേ ഞങ്ങടെ അപ്പൊ ഞങ്ങള് ഇവിടെ ആഹ് ഇവിടെ എൻ്റെ ആ എന്റെ അച്ഛനും ചേട്ടന്റെ അച്ഛനും ഒക്കെ
ഉം
വള്ളവും ബോട്ടും ഒക്കെ ഉണ്ട് രണ്ടുപേർക്കും അപ്പൊ പോയിട്ട് അന്നന്ന് വരുമ്പോ മീൻ കൊണ്ട് വരും
ആഹ് അങ്ങനെയാണല്ലേ
ആഹ് ഇവിടങ്ങളിലെല്ലാം എല്ലാരും ആഹ് ഇവിടങ്ങളില് എല്ലാരും കടലിലെ പണിക്ക് പോകുന്നവരാ പോയിട്ട് വൈകിട്ട് വരുമ്പഴ ത്തേക്ക് മീൻ കൊണ്ടുവരും അപ്പം നമ്മുടെ അടുത്തുള്ള വീട്ടിലില്ലെങ്കിൽ അവർക്ക് കൊടുക്കും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും കൊടുക്കും ഇവ്ടങ്ങും ആരും മീൻ അങ്ങനെ ഉം പൈസക്ക് അങ്ങനെ വാങ്ങിക്കാറ് ഇല്ലില്ലില്ല പിന്നെ ചിക്കൻ ബീഫ് അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് നമ്മള് പൈസ കൊടുത്ത് വാങ്ങിക്കും ഉം അല്ലാതെ നമുക്ക് മീൻ വൈകിട്ട് ആവുമ്പഴത്തേക്കും ഫ്രഷ് ആയിട്ട് കൊണ്ടുവരും
ആഹ് അപ്പൊ നല്ല മീന് കിട്ടോ
ആഹ് നല്ല മീൻ നമ്മുടെ
ഉം
ഇപ്പൊ മത്തിടെ സീസണാ.
ആ പ്പൊ മത്തിയാ കൂടുതലും മ് നല്ല വെല്യ മ ത്തി കിട്ടുല്ലോ പ്പലെ?
ഇപ്പൊ വല്ല്യ മത്തി ഈ പ്രാവശ്യം ആയില്ല.
ആ ന്നാ ഇങ്ങോട്ടൊക്കെ വെല്ല്യ മത്തിണ് വെല്ല്യ മത്തിയാ കൊണ്ടര കൊറച് ദിവസായിട്ടോ. ആഹ ആഹ ന്ന കൊറച്ച് ദിവസായിട്ട് ചെറിയ മത്തിന്നെരുന്നു ണ്ടായിര്ന്നത് ചെറിയ മത്തിന്റെ സീസണാണല്ലോ പക്ഷെ ഇപ്പം കൊറച്ച് ദിവസയിട്ട് വെല്ല്യ മ ക്യാണ് കൊണ്ട് രാ.
ആ ഇവിടെ പക്ഷെ ഇപ്പൊ കൊറേ ദിവസം കൊണ്ട് ത് ഈ മഴെക്കായതുകൊണ്ട് വള്ളവും ബോട്ടുന്നും അങ്ങനെ പോവുന്നില്ല.
ആഹ ആഹ.. ആ ന്നാ ഇത് ഇങ്ങോട്ടൊക്കെ വേറെ ഭാഗത്തുന്ന ആയിരിക്കും ന്നാല്.
ആയിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാ മത്തി.
ആഹ എനിക്കും അതെ ഭയങ്കര ഇഷ്ടാണ് മത്തി മത്തി വെല്ല്യ മത്തി ഏ എന്റെ മക്കള് പറയും മത്തി കണ്ടാ പിന്നെ വേറൊരു മീനും വാങ്ങൂല ഇവർക്കൊന്നും മത്തി ഇഷ് ട്ടല്ല പിള്ളേർക്കൊക്കെ
ട്ടനൊക്കെ മത്തിയാ ഇഷ്ടം മോന് പിന്നെ അങ്ങനെന്നുംല്ല ഞങ്ങക്ക് ഇച്ചിരി വല്ല്യ മറ്റേ ചൂര അങ്ങനെക്കൊള്ള ഐറ്റം
ആ അതെന്നെ അതന്നെ ഇവർക്കൊക്കെ അങ്ങനെണ് മുള്ളില്ലാത്ത മീന് വേണം. അങ്ങനെയൊക്കെണ് മത്തിക്കൊക്കെ മുള്ളാണല്ലോ ഹ് ഹ് ആ എനി ഇയ് ക്ക് ഭയങ്കര ഇഷ്ടാ മത്തി ഞാൻ മത്തി വെല്ല്യ മത്തി കണ്ടാ അത് മതി പറയും.
ആഹ ആഹ.
മ് മെത് മത് മീന് നല്ല മത്തിക്കൊക്കെ നല്ല റേറ്റ് ആര്ന്നു. ഷെ ഇപ്പൊ കൊർണു നൂറ്റി എഴുപത് ഇരുന്നൂറൊക്കെ ര്ന്നു മത്തിക്ക്ണ്ടായ്ര്ന്നെ കിലോന്.
എന്നാ ഇവിട ഇവിടുന്നൊക്കെയല്ലേ അങ്ങോട്ട് വരുന്നേ എന്നാ ഇവിടക്കെ നമ്മടെ ബോട്ടുകാർക്കൊക്കെ അവര് ഈ കച്ചവടകാര് അവരുടെ ന്നൊക്കെ വാങ്ങിക്ന്നെ വളരെ വെല കൊറവച്ച.
ആഹ ആഹ് ഇവിടന്ന് നല്ല വെലണ് ഇരുന്നൂറ്റി എഴുപതൊക്കെ ആയിട്ട്ണ്ടെനി ഇപ്പം കൊറച്ചായിട്ട് കൊറച്ച് ദിവസയിറ്റ് മത്തിക്ക് നൂറ്റ അറുപതാണ് കിലോ.
ആഹ ആഹ ഇവിട്ന്നെന്നാ ഈ കഷ്ടപ്പാടുട്ട് കൊണ്ടുവരുന്നവർക്ക് ലാഭം വളരെ കൊറവാ മുപ്പത് രൂപ അമ്പത് രൂപയുടെ അകത്തൊക്കെ ആയിരിക്കും.
ആ ഇങ്ങോട്ടന്നാ നല്ല ഇങ്ങോട്ട് ക്ക പ്പൊ നല്ല റേറ്റിലാണ് അവര് കൊട്ക്ക്ന്നത്. ന്താ മത്തിക്ക് നല്ല ഡിമാൻന്റ് ആണ് ആളുകള് അധിക പേരും മത്തി കൂ ട്ട്ന്ന ആളുകളായിരിക്കും പിന്നെ നല്ലതു ആണല്ലോ മത്തി അപ്പൊ ന്നാ മ ത്തിക് എത്ര വേറള്ള മീനോന്നുംത്ര റൈറ്റ് കൂടുല ഞ പറയാ ഒരു മീനും ഇത്ര റേറ്റ് കൂടൂല പക്ഷെ ആർക്കും പറ്റാത്ത മത്തിക്കാണ് നല്ല റേറ്റ് കൂട അവര് കൂട്ടുന്നതായിരിക്കും.
നമ്മടെ വടെ തടി വെള്ളംന്ന് പറഞ്ഞ് ഒണ്ട് ന്ന് വെച്ച് ഞ്ഞാ ഒരു മൂന്ന് തടി ഇങ്ങനെ അടുക്കി കെട്ടി ട്ടിട്ട് പോയിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോ അവര് വരും കോരച്ച് ജീവനുള്ള ഒള്ള മീനാ കൊണ്ടുവരുന്നേ ട്ട് ജീവനോടെ മത്തി മത്തിയായിരിക്കും കൂടുതലും കിട്ടുന്നെ. അത് കൊണ്ടോന്നിട്ട് ആഹ കൊണ്ടോ ജീവനോടാ കൊണ്ടുര്ന്നെ ഇവിടെ കൊണ്ടുന്നിട്ട് നമ്മടെ ആ റോഡിന്റെ സൈഡിലിട്ട് ഹാർബറി പോകത്തില്ലേ അവര് അവര് ഈ രണ്ട് മൂന്ന് മണി പുറ കടലി ഉ ഉള്ളോട്ട് പോകത്തില്ല സൈഡി കെടന്ന് വല
ട് ആഹ് ആഹ് ആ്.
നമ്മുടെ ഈ റോഡിന്റെ സൈഡിൽ കൊണ്ടുവന്ന് വല കൊടഞ്ഞ് മീനെടുത്ത് അപ്പം അ പ്പോഴേ തീരും ഫ്രഷോടെ ഇവിടെ ബീച്ചൊക്കെ ഒണ്ട് അടുത്തെ ദൂരേന്നൊക്കെ ഒരുപാട് പേര് വരും.
ആഹ ആ.
പ്പം വരുന്നവരെല്ലാരും വാങ്ങിയപ്പോഴേ അത് പക്ഷെ ലാ ഭയങ്കര ലാഭ വെച്ചാ ഈ നൂറ് രൂപക്കൊക്കെ ഒരു വല്ല്യ കവറ് നറചാ ഇട്ട് കൊടുക്കുന്നെ.
ആഹ് ആഹ്
പെട്ടെന്ന് ആഹ് അതെ അതെ വാങ്ങുന്നവർക്ക് നല്ലല്ല ആവാ
ആഹ് ആഹ് ആഹ്
നൂറ് രൂപയ്ക്കൊക്കെ ഒരു നമ്മുടൊരു കിറ്റിൽ നിറച്ച് കൊടുക്കും മീൻ
ആഹ് അപ്പൊ നല്ല ലാഭല്ലേ
ആഹ് അതെ അതെ നല്ല ലാഭം അങ്ങനെ നമ്മളിവിട് തങ്ങനെ മീൻ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല പൈസക്ക് വാങ്ങിക്കേണ്ടി വരത്തില്ല കാര്യം നമുക്കില്ലെങ്കിൽ അപ്പർ വരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും മീനൊക്കെ കൊടുക്കും ആഹ് മണല മണല ഇവ്ടെ ഫുൾ
ആഹ് ആഹ് നല്ല ചൂടത്ത് ഭയങ്കര ചൂടായിരിക്കൂല്ലേ
അയ്യോ ചൂട് ഒന്നു ഇപ്പൊ ഈ അടുത്ത് വരെയും ചൂടായിരുന്നു ഇപ്പൊ ഈ മഴ ഇപ്പഴല്ലേ തുടങ്ങിയ അതുവരെയും വയ്യ എല്ലാവരും അങ്ങ്
കടലിന്റെ ആഹ് ഭാഗത്തൊക്കെ ഭയങ്കര
ഭയങ്കര ചൂടാ അതെ അതെ രാത്രിയാകുമ്പോ പിന്നെ നമ്മൾ ഈ ബീച്ചിന്റെ സൈഡിൽ എല്ലാരും പോവും ഈയൊരു ഇപ്പൊ ഈ ഒരു ടൈമിൽ കഴിഞ്ഞ മാസമൊക്കെ എല്ലാവരും ഷീറ്റും പായും എല്ലാമായിട്ട് അവിടെ പോയാണ് കിടക്കുന്നത് തലങ്ങണിയും കൊണ്ടുപോയി ബീച്ചിൽ പോയി കിടക്കും
ബീച്ച ആഹ് ബീച്ച് അവിടുത്ത തന്നെയാണ്
ബീച്ച് നമ്മുടെ കൊറച്ച് ദൂരവുണ്ട് പി കൊറച്ചു ദൂച്ച് ഒരു പതിനഞ്ച് ഈ ഇരുപത് മിനിറ്റ് പിന്നെ നമ്മുടെ വീണ്ട ആഹ് പടി ഈ ഫുള്ള് കട കടലിന്റെ ഏരിയല്ലേ അപ്പം ബീച്ച് ഇല്ലെങ്കിലും അവിടെ പോയി ചെന്ന് കിടക്കാനുള്ള സ്പേസ് ഉണ്ട്
ആഹ് ആഹ് ബീച്ച ഇല്ലാത്ത സ്ഥലത്ത് നല്ല വൃ ത്തിണ്ടാവും ചെയ്യും കിടക്കാനും സൗകര്യാണ് ആഹ് ആഹ്
ത്തിക്ക് പ്രശ്നമൊന്നുമില്ല എല്ലാം നല്ല വൃ വൃത്തിയോട് തന്നെല്ല മാനേജ് ചെയ്യുന്നത് നമ്മുടെ ബീച്ചൊക്കെ ആയാലും ഇവിടുത്തെ ബീച്ചിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇവിടെ രണ്ട് ബീച്ചുണ്ടോ അടുത്ത് അവിടെ എപ്പോഴും ആളുകൾ ഈ വന്ന് എപ്പോഴും വൃത്തിയാക്കി വൃത്തിയാക്കി ഇങ്ങനെ കൊണ്ട് ഇരിക്കും
ആഹ് ആഹ് കോഴിക്കോട് ബീച്ചൊക്കെ ഇപ്പം പിന്നെ കൊഴപ്പമില്ല തോന്നുന്നുണ്ട് പരാതി കൊടുത്തിട്ട് ആളുകളെ
ആഹ് കോഴിക്കോട് ഞങ്ങള് വന്നായിരുന്നു ഈ മാസം വന്നായിരുന്നു കോഴിക്കോട് മുത് മറ്റേ കണ്ണൂര് ഒരമ്പലം ഉണ്ടല്ലോ മുത്തപ്പൻ അമ്പലം ഉണ്ടല്ലോ മുത് മുത്തപ്പൻ ആഹ് അവിടെ അവിടെ ഞങ്ങൾ വന്ന് കോഴിക്കോടായിരുന്നു സ്റ്റേ ചെയ്ത് ബീച്ചിന്റെ അടുത്തായിരുന്നു പക്ഷെ നല്ല വൃത്തിക്ക് കിടക്കായിരുന്നു കുഴപ്പമൊന്നുമല്ലായിരുന്നു
ഇപ്പം വൃത്തി ഉണ്ട് മുമ്പ് വൃത്തില്ല വൃത്തി പറഞ്ഞാൽ ആളുകൾക്ക് ആളുകൾ മനേജ് ചെയ്യാൻ പറ്റായിട്ടായിരിക്കും അത്രയും ആളുകളാ വരുന്നത് ഒരു ഞായറാഴ്ചക്ക നമുക്ക് കണ്ടട്രോൾ ചെയ്യാൻ പറ്റില്ല അവടെ അത്രയും ആളും കച്ചറും
ഇവിടെ അത് തന്നെ ഇവിടെ ഒരു ബീച്ച് ഒരു ബീച്ച് ഉണ്ട് അഴീക്കലന്ന് അറിയ കേട്ടിട്ടുണ്ടോ അഴിക്കൽ
ഇല്ല ഞാൻ കേട്ട്ട്ടില്ല
ആഹ് അഴീക്കൽന്ന് പറഞ്ഞൊരു ബീച്ച അവിടെയും ഈ നമുക്ക് ശനിയും ഞായറൊക്കെ ആകുമ്പോ നമുക്ക് റോഡിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അത്രയ്ക്ക് തിരക്കാ വയ് തിരക്കാ
ആഹ് അതെ അതേപോലെ അതെ അതെ ഉം ഇത് എവിടെയാണ് സ്ഥലം പിന്നെ കോട്ടയം ആഹ് ഭാത്തൊക്കെയാണോ
കൊല്ലം
ആഹ് ആഹ്
കൊല്ലം കരുതാവപ്പള്ളി അവിടൊക്കെ വരും
ആ അത് കേട്ടിട്ടുണ്ട്
ഉം ആയേ ദേ വരും കോ കോട്ടയമല്ല കോട്ടയം അവടെ കടലിൻ്റെ ഏരിയല്ലല്ലോ കൂടുതല്
അല്ല ലേ എനിക്കറിയില്ല ആ സംസാരം കേട്ടപ്പോ എനിക്ക തോന്നിയതാ ഇച്ച് അഹ് ഉം ആഹ് കൊല്ലം ലേ
ഏത് ജില്ലയാ
ഏത്
നിങ്ങള് നിങ്ങള് താമസിക്കുന്നേ
കോഴിക്കോ ആ പാ ഞാൻ ഹസ്ബൻഡ് താ വീട് പാലക്കാട് ജില്ലയാണ്.
ഓ ഓ
ആ എന്റത് കോഴിക്കോട് ജില്ലയാണ്.
കോഴിക്കോടാ പാലക്കാട് എനിക്ക് തോന്നി കാര്യം ഈ മഴ ലഭിക്കുന്നില്ല ചു-
ആഹ് പാലക് അതെ പാലക്കാട് പൊതുവേ മഴയ് ചൂട് കൂടുതലും ആണല്ലോ മഴയും കൊറവാണ് ഉം എന്നാ പച്ചപ്പ്ള്ള നാടാണ് പച്ചപ്പാണ് ഫുള്ള് പാ ഇണ്ട ഇങ്ങള് നെൽ കൃഷി അങ്ങനൊക്കെ
ഇങ്ങള് പാലക്കാട് മറ്റേ കൊല്ലംകോട് വന്നിട്ടുണ്ടായിരുന്നോ.
ആഹ് കൊല്ലം കോടൊക്കെ ഇവിടെ അടുത്താ ഏ അടുത്തന്നെയാന്ന് തോന്ന്ന്നുണ്ട്.
ആണല്ലേ ആഹ് ഞങ്ങള് കഴിഞ്ഞ വർഷാ വന്നത് കൊല്ലംകോട് കഴിഞ്ഞ ആഹ്
പ്രകൃതി ഭയങ്കര രസാണ് പ്രകൃതി നല്ല ഭംഗിയാണ് കാണാന്.
അതായി കൊല്ലംകോട് നല്ല യായിരുന്നു കാണാൻ ഞങ്ങള് വന്നപ്പം വയ് എല്ലാർക്കും ഇഷ്ടപ്പെട്ട് നല്ല
അതെ അതെ പാടങ്ങളാണ് നെൽകൃഷി അങ്ങ് ആഹ് കൃഷി ചെയ്യുന്ന ഏരിയാണ് ഈ പാത്തൊക്കെ
ഒരു വർഷം ആഹ് ഒരു ഒന്നര വർഷായി ഞങ്ങള് ജനുവരിയിലാ വന്നത് കഴിഞ്ഞ വർഷം ജനുവരിയിൽ എ എന്റെ ചേ ഹസ്ബൻഡ് യാത്രയൊക്കെ ഭയങ്കര ഇഷ്ട ഉള്ള ആളാ ഒരുപാട് യാത്രയ്യും ഇപ്പം ആഹ് അതെ അപ്പോ ആ എനി തനിച്ചാവൂല ഞാനും ചേട്ടനും കുഞ്ഞും ഞങ്ങള് മൂന്നേരും കൂടാ പോകുന്ന് ചേട്ടന്റെ ഇല്ല ഇല്ല കാറില്.
ആഹ് ആഹ് ആഹ്
അപ്പം ചേട്ടന്റെ കൂട്ടുകാരൊക്കെ ആരെങ്കിലുഒക്കെ വരുമ്പഴത്തേക്കും ചെലപ്പോ അവര് കാണും അവര് എല്ലാരും പൊറത്താ. അപ്പം ലീവിനൊക്കെ വരുമ്പഴേ അവര് കാണൂ ഇല്ലെങ്കി ഞങ്ങള് തന്നെ ഞങ്ങളിപ്പം ആഹ് മെനഞ്ഞാന്ന് വാഗമ ആനിവേഴ്സറി ആയിരുന്നു അപ്പം വാഗമണ്ണായിരുന്നു. വാഗംമണ്ണ് പോയിട്ട് ഇന്നലെ വന്നതേ ഒള്ളു.
അതെയോ ആഹ് ഉം ഹസ്ബൻഡ് അങ്ങനെ യാത്രയ്യാൻ താല്പ പ്പര്യള്ള ഉം ആളായതോണ്ട് ഹ് ഹ് നല്ലതായി. ഹിഹി ആഹ് ആഹ്
ഇനിയിപ്പ കുഞ്ഞ് സ്കൂള് തൊറന്ന് കഴിഞ്ഞ് കഴിയുമ്പം പിന്നെയും നമുക്ക് വലുതായിട്ട് ഈ എന്തെങ്കിലും അവധിയൊക്കെ വരുമ്പഴല്ലേ പറ്റത്തൊ
ആ പിന്നെ ലോങ്ങ് പോവാനൊന്നും പറ്റത്തില്ലല്ലോ.
ആ എന്നാലും ഈ എൽ കെ ജിയില് പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഒരാഴ്ച്ചയൊക്കെ ലീവെടുത്തൊക്കെ പോവും. ഞങ്ങള് ധനുഷ്കോടിയൊക്കെ പോയായിരുന്നു അത് ധനുഷ്കോടിയിലൊക്കെ പോയി അപ്പൊ കാറില് പോയോണ്ട് നമ്മള് പയ്യെ സ്റ്റേ ചെയ്ത് ചെയ്ത് പയ്യെ പയ്യെ പോയി
ആഹ് ആഹ്
ആഹ്
ന നല്ല രസായിരിക്കും. മ്
അതെ അതെ പിന്നീ കുഞ്ഞ് ആഹ് ഒരാള് ഉള്ളത് കൊണ്ട് കൊഴപ്പമില്ല. ങേ ഇപ്പ രണ്ടു പേരൊക്കെ ആണെങ്കി ആ നമ്മള് പെട്ടു പോവും
ആഹ് ഒരാള് മാത്രം പിന്നെ കൊറ്ച്ച് കൊറ്ച്ചൊന്ന് വലിയതാവും ചെയ്തല്ലോ. ചെറിയ എത്ര ചെറിയ കുഞ്ഞല്ല ആഹ് അപ്പൊ പിന്നെ നമുക്ക് ബുദ്ധിമുട്ട കുഞ്ഞിന്റെ ബുദ്ധിമുട്ടുണ്ടാവൂല.
അല്ല ഇതിപ്പോ യു കെ ജി എന്ന് പറഞ്ഞാലും കാര്യമില്ല അ ക്ക് ഒരിതില്ല ഒരു പക്വതയോ അങ്ങനെ ഒന്നും ഇല്ല എല്ലാതിനും അമ്മേ അമ്മേ എന്നും പറ്ഞ്ഞ്ങ്ങനെ നടക്കണം ഒന്നും അ അറിയത്തില്ല യഥാർത്ഥത്തിൽ ഇപ്പോ ഒന്നാം ക്ലാസ്സ്‌. സിന് പോകേണ്ട ഏജ് ഉണ്ടവൾക്ക് പക്ഷെ ഞങ്ങള് ഈ ആ ത് ഇല്ലാത്തത് കൊണ്ട് നമുക്കൊരു വിഷമം സ്കൂള് വിടാൻ അങ്ങനെ ഒരു വർഷം കഴിഞ്ഞാ വിട്ടത്.
അതെയോ ആഹ് ആഹ് അങ്ങനാ.
പിന്നെ ഒരാള് മാത്രല്ലല്ലേ അപ്പൊ അതിന്റതായ ഒര് കൊണ്ട് ഇതൊക്കെ ഉണ്ടാവും കുട്ടി. കുട്ടികൾക്ക് ഒരാൾ മാത്രകുമ്പോൾ പിന്നെ താഴെ ഒരാൾ ഉണ്ടാവുമ്പോ പിന്നും കുട്ടികൾക്ക് കെറ്ച്ചൊരു ഏഹ് ആഹ് അങ്ങനെണ്ടാവും മാറ്റണ്ടാവും അങ്ങന ഉണ്ടാവും.
ആഹ് അത് ഇവിടെ എല്ലാരും ഇപ്പ പറയുന്നുണ്ടാക്കാര്യം ഇത് ഒറ്റക്ക് ആയത് കൊണ്ട് ആള്. ഇത്രയും ഇത് ചട്ടമ്പിത്തരവും ഉണ്ട് അതേപോലെ ഒന്നും അറിയത്തില്ല.
അതാണ് താ നമ്മള് താഴെ ഒരാളുണ്ടാവുമ്പോ അവരെ കൂടുതൽ നമ്മുക്ക് ശ്രദ്ധിക്കാൻ കഴിയൂലല്ലോ. ഇതിപ്പോ ഒരാൾ മാത്രവുമ്പോ നമ്മൾ അവരെ മാ ത്രം നോക്കിയാൽ മതി അപ്പോ കൂടുതൽ നമ്മൾ അവരെ കെയർ ചെയ്യും.
അതെ അതെ.
ആഹ് അങ്ങനെ മാറ്റണ്ടാവും ഉം.
പിന്നെ ശരി എടെ ഞാൻ വിളി
ആഹ് ആഹ് ആഹ് ഓക്കെടാ.
ആഹ് ശരി ശരി.
ഞാൻ ടീ വി